ഹലോ കേക്കാമോ? സുഖാണ് സുഖാണ് ന്ന എന്തോണ്ട് വിശേഷം?
നല്ലവിശേഷം സുഖം.
മഴിണ്ടോ?
മയല്ല അന്ന് ഉച്ച വരെ നല്ല മഴെയ്ര്ന്നു ഇപ്പല്ല.
ആണോ ഇവടെ പെയ്തോണ്ടിരിക്കുന്നു മഴ.
സൗണ്ട് കേൾക്ക്ണ് ണ്ട്.
ആഹ് മഴയിണ്ട് ഭയങ്കര സൗണ്ടേക്ക് ല്ലേ ഫാനിന്റെ ണ്ട് മഴയുടെണ്ട്. ഉം പോന്നോ ചായകുട്യൊക്കെ കഴിഞ്ഞാണ്വല്ലേ. ഇല്ല നൈറ്റിലാവുന്നു കഴിച്ചില്ല. ച്ച് ആഹ് ഒന്ന് രണ്ട് കാര്യണ്ടായിര്ന്നു അതിനൊക്കെ പോട്ട് ങ്ങ്ട്ട് വന്ന് ചായൊക്കെ കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുന്ന് ഇനിയിപ്പോരേട്ട എട്ട് മണിയൊക്കാവും എന്താലും കഴിക്കണന്നുണ്ടെങ്കി.
അയ് ശെരി മക്കള
മക്കളെക്കെ പ്പവടണ്ട് രണ്ടാളാണ്. ആണോ കുഞ്ഞ് കുട്ടികളാ? ആഹ് ഒരാപ്പ മൂത്താള് നാല് ല്. ഓഹ് അത് ശെ ആണോ ആ ഹാ ഹാ ഇനിപ്പോ നാളതൊട്ട് സ്കൂളി പോണ്ടേ. നാളെ സ്‌കൂള് തൊടങ്ങി. ആണോ ഇല്ല നാളെ ലീവായിരിക്കും നാളൊരു കല്യാണ ണ്ട് അ ശെരി ആര്ടാ അട് ഇത്ര റിലേറ്റീവ്സ് ആണോ ആണ് ആം ഹും ഹും
ഉം
നാളെ നാളെ ഓഫ് ആണോ ഇഹിഹി ആണോ
ഉം
ഇപ്രാവശ്യം മഴയുടെ അവധിയൊന്നും വന്നിട്ടില്ലല്ലോ പുള്ളാരൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവോ ഫുഡിന് ചോറ് ഉച്ചക്കത്തെ ചോറും കൂട്ടാനുവൊക്കെ ഇരിപ്പുണ്ട് പിന്നെ രാവിലെ ഉച്ചക്ക് ഇച്ചി ചീനി പുഴുങ്ങി അതിരിപ്പൊണ്ട് പിന്ന കഞ്ഞിയാക്കി വേണ്ടുന്നവർക്ക് ചൂടോടെ കഞ്ഞിയാക്കി കൊടുക്കാം ചോറ് വേണ്ടുന്നവര് ചോറ് കഴിക്കട്ടെ ഇഹിഹി കാരണം ഫുഡിന്റെ കാര്യത്ത മറ്റേ പ്രശ്നൊന്നുയില്ല എന്തോയാലും മതി കൃഷിയോ പ്പന്നി ശല്യോ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല
അത് പിന്നെ ആ
പന്നിയുടെ ശല്യംമുണ്ട് അപ്പം നമ്മളെന്തോ ചെയും ആ എന്ത് ചെയ്ത് വെച്ചാലും കുത്തി ഇളക്കി അങ്ങോട്ടു പോവും
ആഹ് അതുതന്നെ പന്നി ഇവിടെ ഞങ്ങള നട്ടിൽ
പന്നി ഇവിടെ ഞങ്ങള് നാട്ടിൽ വന്നു ആ നല്ലയോ ഇതില്ലേ ജാത പോലെ പ ഇക്കാർ ജാത വിളിച്ചു പോകുന്നതല്ല ചെറുതൊട്ട വലുതു വരെ പോകുന്നെ വെളുപ്പിനിയാ കൂടുതലും ഇതിനെ കാണുന്നുന്നത് സത്യം റോഡൊക്കെ രാവിലെ മൂന്ന മണി സമയത്തൊക്കെ ഒന്നും പറ്റത്തില്ല മെയിൻ റോഡിലൂടെ പോകുന്നവരൊക്കെ
ഉം ഉം
വണ്ടിയെ ഒതുക്കി ഇങ്ങനെ നർത്തം വന്ന് ടിവിൽ ഇങ്ങനെ ബറ്റാലിയൻായിട്ട് ഒരു പത്തിരുപത്തിയാഞ്ച് കാണും അവര് പോയതിനന് ശേഷം നമുക്ക് പാസ് ചെയ്ത്ൻ പറ്റ വന്ന് തട്ടിയ പോലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെള്ള ദേഹം മൊത്തം മുറി ഉ എന്തോ ചെയ്യാ ഓ ഇടക്ക് മറ്റേ ആർമിക്കാരുടെ ഇതില ഒക്കെ വന്നിട്ട് ആൾക്കാാര് വെടി വെക്കാനൊക്കെ നോക്കി ഇവിടെ കൂടുതല റബ്ബറാ ഈ മല പോലെ റബ്ബർ ഏരിയ അപ്പം ഇതിന എങ്ങോട്ടും ആണിൽ ഓടൊളിക്കാം പഏക്കറ് കണക്കിന് റബ്ബർ ഇങ്ങനെ കിടക്കുവവാ പുത്തനി ഇറക്കുവൊക്കെ ആയിട്ട് അപ്പൊ ഇവർക്കറിയാലോ എവിടെ അപ്പോൾ ഒളിക്കാം കുഴികളെയും ചില മരമൊക്കെ പോയ എൻ്റെ കുഴികളൊക്കെ കാണും അതിനകത്തേക്കെ എത്രയോ പേർക്ക് ആക്സിഡന്റ് പോലെ പറ്റിയിട്ടുണ്ടോന്ന്റിയോ അടുത്ത വരുമ്പോഴായിരിക്കും കാണുക ന്നെ അപ്പൊ കുത്തി കൊണ്ടുവന്ന് തേറ്റ കൊണ്ടുവന്ന് കുർത്തിയൊക്കെ ചെയ്യും എവിടാ ഭയങ്കര അത് നമുക്ക് പിടിക്കാൻ പോലും പറ്റത്തില്ലോ പിടിച്ചച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കേസാവുമല്ലോ അപ്പം അതുകൊണ്ട് ഇവിടയൊക്കെ പോ ആാലും ഉപയോഗിക്കാത്ത കിണറിലൊക്കെ വീണാൽ പോലും ആരെേങ്കലും ഇൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഫോറസ്റ്റ് പിെ ആൾക്കാർ വന്നിട്ട് നത്ത നൂറ്റമ്പതൊക്കെ കിലോ കാണും അവര്ടു അത്തുകൊണ്ട് പോുക അവരെന്തു ചെയ്യുന്നു എന്നൊും നമുക്ക് അറിയത്തില്ല ഉം അതൊക്കെ ഇറച്ചിയായിട്ടൊക്കെ അങ്ങ് പോത്തേള്ളായിരിക്കും
ഉ അതാ ശരിയാണ് ആരും അറിയണില്ലല്ലോ എന്താന്നുള്ളത്
ഉായിരിക്കും നമ്മൾ അറിയുന്നില്ലക്ഷെ വെളിൽ പോയിക്കെ കേസാണ് ഫോറസ്റ്റുകാര്ർ വ കഴിഞ്ഞാൽ കയ്യും കാലും കൂട്ടിക്കെട്ടി ഞാൻ കൊണ്ടപ പോോത്തുള്ളൂ അവർ പിന്നെ എന്ത് ചെയ്യുന്നുന്ന് നമുക്ക് അറിയത്തില്ല അതേപോലെ മയിലും ഈ ഇഷ്ട
അതെല്ല
ഇഷ്ടം പോലെ എത്ര എണ്ണം ഒന്ന്റിയോ പീലിയൊക്കെ വന്നിട്ട് വെറ്റ് എടുത്ത് ആഹ മയിലും പന്നിയും അയിലന്ന് നമ്മടെ വീട്ടുകളിൽ ഓരോ വീട്ടുകളിൽ ഇങ്ങനെ തീറ്റയൊക്കെ കിട്ടുന്നതണ്ട് അവിടെ തന്നെ കാടു പോലെ ഉണ്ടാക്കി കാടിനകത്ത് വിരിച്ച് നമ്മൾ കോഴി കുഞ്ഞോ
ഉം
അയിലും കുഞ്ഞുങ്ങളാന്ന് പററിയുന്നത് അല്ലെ കോഴിക്കുഞ്ഞുങ്ങള് അങ്ങനെ പറയത്തുള്ളൂ ഇഷ്ടംപോലുണ്ട് നിനിക്കാ ആന്നന്ന് ഭയങ്കര ഇഷ ശല്യവാ എല്ലാ സാധനവും കൊത്തിപ്പറ ി തിന്നും ഒരുഓ സാധനം ഇപ്പം ഈ
ഉണ്ടോ ആ
ഭയങ്കര ശല്യമാണ് കാരണം ഈ മുളച്ച് വരുന്ന സാധനങ്ങള്ൾ അതേപോലെ ഓരോന്നും നട്ട് വെച്ചക്കങ്ങനെ എല്ലാം മേൽഭാഗം കിളുത്ത വരുന്നത് മൊത്തം എനിക്കതിന രണ്ട് മൂന്ന് മൂട് ഇതുണ്ടായിരുന്നു മുണ്ട മുളക് ഇപ്പോഴും അത് ഉണ്ടമ്മോളോ ഉണ്ട് മിക്കവാറും അതിനകത്ത്ങ്ങ് ഉണ്ടമ്മോളോ അത് മൊത്തം ചട്ടി ചവിട്ടി ചവിട്ടി ഓടിച്ച് അതിറെ ആ ഉണ്ട മുളിന്റെ തനി ഇങ്ങനെ പൂ പോോലെ വരുന്നത് വരെ താ മൂടോട അത് നശിച്ചുപയി പിന്നെ വണെങ്കി കഴിഞ്ഞഞ് കഴിഞ്ഞാ ഈ കോഴികൾ വന്ന് ആ സെയിം അങ്ങനെ തന്ന ആണെങ്കിൽ കഴ കഴിഞ്ഞൽ നമ്മള് ഫുഡിന്റെ അവർക്കറിയാം ഒരു സമയമുണ്ട് ആ സമയത്ത് വരും നമ്മളെ കണ്ട െ ഇങ്ങനെ കഥവയ വിട്ട് ഇങ്ങനെ കൊത്തും അതല്ലെന്നുണ്ടെങ്കിൽ തറയിൽി ചുണ്ട ഇട്ട് ഇെ ഇങ്ങനെ ഒരക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങ ഇങ്ങനെ ഇട്ട് തട്ടി ഒരച്ച് സൗണ്ട് ഉണ്ടാക്കും ഫുഡ് കൊടുക്കാൻ ആ പിന്നെ ആകത്തോട്ടൊക്കെ കേറി വരും പേടിയില്ലെങ്കിൽ
നന്നെ അഗത്തക ദൂരു
ആഹ അകത്ത് അയിന്റെ അടുത്തൊക്ക അകത്ത് കേയറി വരും അെ പക്ഷെ നമ്മൾ കണ്ണിൽ അവര് അവര് ആ് ആ കൂട്ടായി കൂട്ടായി ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ വന്നന്ന് നമുക്ക് ന്നെ കഷ്ടം തോന്ന ദയനയമായിട്ട് നോ ാണുമ്പ അപ്പൊ ഞാനൊരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് ആ അത് കൊടുക്കും കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്ക അത് ഒരു ഭാര്യ ഭാര്യയും പാവും മൂന്ന് കുട്ടികളായിരുന്നു പക്ഷെ അതി രണ്ടെണ്ണത്തിന് എനിക്ക് ഇതോന്നന്ന് പട്ടി പിിടിച്ചായിരിക്കും പിന്നെ ഒരാളെ ഉള്ളായിരുന്നു അവര് മൂന്നര ഇടാ വരുന്നത് ആദ്യം ആ ആ എന്നിട്ട് അതിന് ആ നമ്മുടെ വീടിന്ന നേരെ ഓപ്പോസിറ്റ്ി് മുട്ടന ഒരു ആഞ്ഞിലി ഉണ്ട്ോ മണ്ടക്കാണ് ഇതിൽ ഉറങ്ങുന്നത് ഇ നേരം വെളുക്കുമ്പോ ആറ മണി ആറ ആവുമ്പോം വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വള ഉം കുഞ്ഞുങ്ങള്ൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു മുട്ട വിരിഞ്ഞത് മൂന്നെണ്ണം അല്ലീ രണ്ടെണ്ണത്തിന് എനിക്ക് തോന്നുന്നു പട്ടി പിടിച്ചോന്ന് തോന്നുന്നു ആദ്യം മൂന്നെണ്ണത്തിനെ കണ്ടു പിന്നെ ഒരെണ്ണവേ ഉള്ളായിരുന്നു പക്ഷെ പീടി കളിച്ച നല്ല രസമാണ് കാണാന്
ആഹ പേര്ത്ത് നല്ല വസണ്ടായിരിക്കു
ഉം വെയിറ്റ് കൊണ്ടിട്ട് പിന്നെ അത് പറക്കാൻ പറ്റത്തില്ല അതാ പാട് പിന്നെ ാനിന്റെ സൗണ്ട് ഉണ്ട് ഇവിടെ ഇവിടെ എല്ലാർക്കും ൈമില പോരുോ രാത്രി ടൈമിൽ ഇല്ല ആ ഒരു ആറ മണി ആറര ആവുമ്പോഴത്തേക്ക് ഇതിും ആ മനത്തിറെ ഏറ്റവും മണ്ടക്കത്തെ കൊമ്പില് ഇങ്ങനെ എത്ത എത്ത ചായല്ലോ അങ്ങോട്ട് അതിറെ തു അതിന്റെ തുഞ്ചത്താ പോയി നക്കുന്നേ
ആഹ
ഉം നമ്മള് ക്ക് പോയി പിടിക്കാനോ കയറാനോ ഒന്നും പറ്റത്തില്ല നല്ല കനുള്ള കമ്പനിൽ ഇരിക്കത്തില്ല ഈ സൈഡ് ലോട്ട ചാഞ്ഞ കടക്കുന്നതിന്റെ തുഞ്ചത്ത് പോയിരിക്കും അപ്പൊ ഇവർക്ക്ിത്ാനങ്ങുമമ്പം അറിയാം മൂന്ന് പേര് മൂന്ന് നടത്തായിട്ട് ഇങ്ങനെ ഇരിക്കും
പിക്കാനും പറ്റൂലല്ലേ പാവ അല്ലേ
ഉപദ്രിക്ക ഉപദ്രിക്ക നിക്ക തരണ്ടേ നമ്മൾ അങ്ങോട്ട് എല്ല്പോഴത്തേക്ക ഒരു ഹൈ സ്പീഡിലാ പറന്നു പോന്നേ പിന്നെ ഇവരും ഇവരുടെ രക്ഷയന്ന് വെച്ച കാൽ നമ്മുടെ കണ്ണില് കൊത്തു നമ്മുടെ കൃഷ്ണമണയിൽ ഇവര് കൊ ത്തൂന്നാ പറയുന്ന പറഞ്ഞ് കേട്ടിട്ടുള്ളേ നമ്മുടെ കൃഷ്ണമണിക്ക് തിളക്കമുള്ളത് കൊണ്ട് ഇവര് കൊത്തുന്നാണ് പറയുന്നത്തുകൊണ്ട് ഡയറക്റ്റ് കൊണ്ടുവന്ന് കണ്ണൊന്നും കൊണ്ടൊന്നന്ന് വെക്കാൻ പറ്റത്തില്ല ഉ
ആ ആഹ്
ഒറ്റ ഒരേ ഉള്ളു നശിപ്പ നശിപ്പിക്കും ഉം നമുക്ക് ഭയങ്കര ഇഷ്ടാമ്മള് കോഴികളെ വളർത്തുന്ന പോലെ നമ്മള് വിളിച്ചാ വരും കേൾക്കും നമ്മളെന്തേലും പറയുമ്പൊക്കെ ഇങ്ങനാവോ ആ ഇങ്ങനെ പതുക്കെന്തേലൊക്കെ പറയും കോഴികളെങ്ങനെ പെരട്ടുന്ന പോലൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെ കെടക്കാണ്ലേ ആ അങ്ങനെ ഇണക്കം വരും പക്ഷെ എന്ത് സാധനം മുളച്ച് വരുന്നു അത് മൊത്തം ചവി കാല് വെച്ചിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ചവിട്ടി ചവിട്ടി ചവിട്ടി അങ് ദാ ക്കി കൊത്തിയെടുത്തങ്ങ് നശിപ്പിക്കും അങ്ങനൊക്കുള്ള നശം ആ അത് ഈ കോഴി തിന്നുന്നത് പോലെ ചെകഞ്ഞ് പുഴുക്കള് തിന്നാ ഏ പല എലേയുടെ തളിര് തിന്നുക അതൊക്കെത്തന്നെ ആ പിന്നെ കപ്പലണ്ടി കപ്പലണ്ടി ഭയ ങ്കര ഇഷ്ടാ
മ്മ്
കപ്പലണ്ടി ചോറ് എന്ത് കൊടുത്താലും തിന്നോളും ചേരെ തിന്നും ചേരേം പാമ്പിനൊക്കെ പിടിക്കും
അയ്ഷ് ആ
മ്മ് അയ്നി പണ്ടുള്ളോര് പറഞ്ഞു കേട്ടിട്ടുള്ളൂ എനിക്കറിയത്തില്ല മയിലിനെ പിടിച്ചു കഴിഞ്ഞാല് മയിലിനെ കെ ട്ടിടൂന്ന് മയില് പാമ്പിനെ തിന്നൂന്നാ പറയുന്നെന്ന് എന്നിട്ട് ഇതിൻ്റെ മോശം പോലെ അത് കുറേ പൊയ്കഴിഞ്ഞിട്ടേ ഇവർ ഇതിനെ എറ ക്കാൻ ഉപയോഗിക്കത്തൊള്ളെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല സത്യാവസ്ഥ പക്ഷെ നമ്മളാരും അങ്ങനെ ഉപദ്രവിക്കത്തില്ല കാരണം ഇതൊരു രണ്ട് മൂന്നെണ്ണം വന്നതാ മൂന്നെണ്ണം വന്നതിലിന്നാണിങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി ആയി ഇഷ്ടം പോ
ആഹ് ഒര് നഞ്ചാ ആറേഴ് വർഷങ്ങൾ മുമ്പേ പോ അല്ല ആണാ പെണ്ണിന് പീലിയില്ല ആണാ ആണിനാ പീലി ഉള്ളെ പെണ്ണിന് ഇച്ചിരി ഇച്ചരി പീലിയള്ളൂ ഇച്ചരി അങ്ങനെ പീലിയ ആായിട്ട് നമുക്ക് പറയാ ഒന്നു ല്ല പക്ഷെ ആണ് മയില്ന് ഭയങ്കര പീലിയ ഒരു രസവാ സമയം പോം നല്ല രസാ ആ അതാതത ഇത് പൊലിക്കുന്ന സമയത്ത് നമുക്ക് ഇതാണാന്നോ പെണ്ണാന്നോന്ന് മനസ്സിലാവത്തില്ല പിന്നെ കഴ്ത്തിന്റെ ഈ സയ്ഡ് പെണ്ണിന് വല്യ കള- ല്ല ആടിനാണെങ്കി ഭയങ്കര നീല കളറാരിക്കും നല്ല കടുത്ത കളറാരിക്കും അപ്പൊ അതാണത് മനസ്‌ലാവും ഉം തീയ്ല് പൊഴിക്ക് വര് മണ്ടക്കൊക്കെ കേറിര്ന്നിട്ട് ഒത്തിരി കഴിയ്മ്പഴ്ത്തേക്ക് പൊഴി ആ മറ്റേത് ലൈറ്റ് കളറാ
ഉം ഉം
കാണുമ്പോ വ്യത്യാസം പെട്ടെന്ന് മൻസ്സിലാക്കാം പറ്റും
ആഹ് ശരി
ത്പാേലെ തന്നെ അവരും മുൻഗണനയാണ് അവരാണ് ആദ്യം പോയി എല്ലാം നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഹ് ഭാര്യക്കും കുഞ്ഞുങ്ങക്കും ഒക്കെ പരിഗണന
ഉ
ക്ള്ളത് മനുഷ്യന ഉള്ളത് പോലെ ആൺങ്ങളെ ണ്ങ്ങക്ക് ആദ്യം പോയി അവരെല്ലാം സേർച്ചെയ്തിട്ട് അവരാെരു സിഗ്നല് പോലൊര് സൗണ്ട് കൊട് ണ് ബാക്കിയാെള്ളവര് വര്ന്നത് സെയ്ഫാണോ ഏ എങ്ങനെയാ നല്ല ആ അവര് വല്ലാത്തൊരു സൗണ്ട് ഇണ്ടാക്കും എന്നപ്പോ ക്കിള്ളവര് പത്ക്കെ പത്ക്കെ പത്ക്കെ അട്ത്ത് കൂടും ആഹ് അതാന്ന് പക്ഷെ ഒരു കാര്യണ്ട് ഒരു സാധനവും വെച്ച് വെക്കാ പറ്റത്തില്ല ഓക്കേടാ ശെരി ഓക്കെ ഓക്കെ ഓ